ഹലോ കേക്ക്ണില്ലേ
ആ കേക്ക്ണ്ട് എന്തക്കെയ്ണ്ട് വിശേഷം ഉം നല്ല വിശേഷം ഇന്ന് വൈകുന്നേരക്കായിലേ ചായ കുടിച്ചോ
ഓ ചായൊടിയെ കഴിഞ്ഞു
ഉം കുട്ടികളൊക്കെണ്ടോ ആ ഇവിടെ ചായുടിച്ചു ഉം ഉം
ഉം ആ ചെറിയൂട്ടിയ ഉം ആറുമാസയിട്ടുള്ളു ഉം ആ ചെറ്താണ് അവിടെയോ കുട്ടിണ്ടോ?
ആഹ് കുട്ടീണ്ട് ഓള് എൽ എൽ കെ ജി യി ലാ നാലര വയസായി ഒരാളൊള്ളൂ ഉം ആ ഒരാള് ഇപ്പ കഴിഞ്ഞ മാസത്തോട് പഠിക്ക്യേനി കഴിഞ്ഞ മാസത്തോടു കൂടി കഴിഞ്ഞു ടി ടി സി മോണ്ട്സറി ടി ടി സി പഠിച്ച് ന് ആ ആ പിന്നെവടേ ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് കിട്ടണം. റിസൾട്ട് വെന്നീല്ല മൂന്ന് മാസം കൈയ്യുന്നാ പറഞ്ഞത് ഉം എവടെങ്കി കേറങ്കില് റിസൽട്ട് വാണംന്നില്ല
ആഹ് ഇല്ലേ
ആഹ ഇല്ല അമുക്ക് എവടെങ്കി ഇന്റർവ്യൂ ക്ക് കേറാ സർട്ടിവിക്കറ്റ് തൽക്കാലത്തി ന്ള്ള സർട്ടിവിക്കറ്റ് ത ന്ന്ണ് ഞങ്ങള് പഠിച്ച ഇൻസ്റ്റിട്യൂട്ട്ന്ന് തൽ ക്കാലം ഈ മറ്റേ അവ ര്ണ്ടാക്കിയാട്ട്ള്ള സർട്ടിവിക്കറ്റ് അങ്ങനെ തന്ന്ണ്ട്. ഉം ഉം
ആഹ് ആഹ് ആഹ് ആഹ് ആ അങ്ങനെ എന്തായി ചായ കുടിയെക്കെ കഴിഞ്ഞോ
ആഹ് ചായുടിക്കെ കഴിഞ്‌ മോള് സ്കൂള്ട്ട് വന്ന മോള് സ്കൂളിട്ട അപ്പം കുടിച്ചു ഏഹ്
അതെ ആയിക്കോട്ടെ ഇല്യേയ് ഞാൻ വർക്കിയ്യുന്നില്ല ആ വർക്ക് ചെയ്യുന്ന്ണ്ടായിരുന്നു ഞാനിപ്പോ നിർത്യ താണ്പ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ അങ്ങനെ നിർത്തിയത പിന്നെ ഇവനെ ഒരു ഉം കൊറച്ചും കൂടെ ആയിട്ടക്കെ പൂവാന്ന് പറഞ്ഞിട്ടെ അങ്ങനെ നിക്കാ. ക്ലാസ് പി എസ് സി നോക്ക്ണില്ലേ
പി എസ് സി യാ പി എസ് സി ഇന്ക്ക്‌ വല്ല പിടിത്തല്ല
അല്ലലേ ആഹ് ആഹ് ഞാന് ഞാന് വാട്ടർ അതോറിറ്റിയില് മറ്റേ ടെംമ്പററി ആയിട്ടാണ് വാട്ടർ അതോറിറ്റിയില് വർ ക്കീതിട്ട്ണ്ടായിരുന്നു പിന്നെ ഞാന് സിവില് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ അപ്പോ അയിന്റതിലങ്ങനെ പോയിട്ട്ണ്ടായിരുന്നു. പിന്നെ പി എസ് സിം കാര്യങ്ങളൊക്കെ നോക്ക്ണ് ണ്ട് കിട്ടിയാ അങ്ങനെ ഊം അങ്ങനെ ഡീപ്പായിട്ടുള്ള പഠിത്തൊന്നൂല്ല പക്ഷെ ഇഹ് പി എസ് സി ആഹ് എക്സാം എഴുതും അതെന്നെ പഠിത്തൊന്നും കാര്യായിട്ടില്ല പക്ഷെ നമ്മളിങ്ങനെ ഇര്ന്ന് ഇര്ന്ന് പഠിത്തൊന്നുംല്ല ഇപ്പൊ ഇവര് ആയത് കൊണ്ട് പിന്നെ ആഹ് എട സമയം കിട്ടുമ്പങ്ങനെ നോക്കും ഇല്ല ഞാന് ക്ലാസിന് ചേർന്നിട്ടില്ല ഇല്ല ഇല്ല ചേർന്നിട്ടില്ല നമ്മള് യൂട്യൂബിലെന്നെണ്ടാവും കുറേ വീഡിയോസും ക്ലാസുകളൊക്കെ യൂട്യൂബിലുണ്ടാവല്ലോ ഞാനിങ്ങനെ മറ്റേ ഒരു സിവിലിയൻസ്ന്ന് പറഞ്ഞിട്ടൊരു ഇത്ണ്ട് ടീമിണ്ട് അപ്പോ അതിന്റെ ആഹ് ഒരു ഗ്രൂപ്പിലൊക്കെണ്ട് അപ്പോ അവര് യൂട്യൂബ് വീഡിയോസൊക്കെടും ക്ലാസ്സിന്റെ ലൈവും കാര്യങ്ങളൊക്കെണ്ടാവാറുണ്ട് അപ്പൊ അതിലൊക്കങ്ങന നോക്കി പഠിക്കും അങ്ങനെയാണ് ഉം നിനക്കിതെങ്ങനെയാ ഈ മോണ്ടിസറിന്റെ
മോണ്ടിസ്സറി ഞാനിപ്പങ്ങനെ ഉം ഇപ്പ്ങ്ങനെ കുട്ടിയേക്ക് ഇങ്ങനെ ട്യൂഷനിട്ത്ത് കൊടുക്കൂലെ ഇങ്ങനെ ഓൺലൈനായി ട്ട് അങ്ങനെ ഒരു ഒരു രണ്ട് കുട്ടിയേക്കങ്ങനെ എട്ത്ത് കൊടുക്ക്ണ്ട്
എട്ത്ത് കൊടുക്ക്ണ്ടോ ആഹ് ആഹ് ആഹ് ആഹ് ആ ട്യൂഷനൊക്കെ നല്ല അതാണല്ലോല്ലെ ഇപ്പൊ? അതെ ആഹ് ആഹ് പ്പൊ ഓൺലൈനായിട്ട് തൊട ഏഹ് ഇണ്ട്ല്ലേ? ആഹ് വീട്ടിക്ക് മറ്റത് വി വീട്ടില് വന്നിട്ടും ക്ലാസില് പോയിട്ടും അങ്ങനൊക്കെയായിര്ന്ന്ലെ ട്യൂഷനൊക്കെ?
ആഹ് ആഹ് കുട്ടിക്ക് ടീച്ചർ നമ്മളെ ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കൊപ്പിച്ചൊട്ക്ക അങ്ങനത്തൊക്കെണ്ടാവാ ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ഓ അങ്ങനെ അപ്പൊ ഇപ്പൊ നിങ്ങള് പഠിച്ച കോഴ്സിന്റെ ആഹ് ആഹ് അല്ലപ്പൊ ഇങ്ങള് പഠിച്ച കോഴ്സിന്റേം അതന്നെയാ
ആഹ് കോഴ്സിന്റതന്നെ ട്യൂഷനെട്ത്തൊടുക്ക ഇത ത് പിന്നെ എൽ കെ ജി ആഹ് ലെവലാണ് എൽ കെ ജി യു കെ ജി അങ്ങ ഇത് പിന്നെ നമ്മള് ഒന്ന് രണ്ടാക്കേ ചെറിയേ കുട്ടിയോള് അങ്ങനത്തെ കുട്ടികൾക്ക് ചെറുതായിട്ട് ട്യൂഷനൊക്കെട്ത്തൊട്ക്കാ ആഹ് അങ്ങനത്തെതാണ്ത്
ആഹ് ആഹ് അങ്ങനെ പറ്റുംല്ലേ?
അത് പിന്നെ ആഹ് ഹ് ആഹ് ഞങ്ങളവ്ട്ന്ന് ഇങ്ങനെ വറുതാ നിക്കണ്ടാർഞ്ട്ടി ൻസ്റ്റിറ്റ്യൂട്ട്ട്ടിന്നന്നെങ്ങനാക്കി തന്ന്ക്കേന് ഇപ്പൊ പഠി
ആക്കിത്തന്നാണോ ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ് ടച്ച് വിടാതിരിക്കൻല്ലേ
ആഹ് അത് ഒരു മണിക്കൂറ്ണ്ടാവൊ ള്ളൂ ഉം അമ്മള് ക്യാഷ് അങ്ങനെന്തെ കിട്ടൊള്ളൂ ഉം നമ്മളാവശ്യത്തിനൊക്കെട്കാന് അങ്ങനെ കിട്ടൊള്ളു പിന്നെ അങ്ങനെ ഫുള്ളായിട്ടെട്ക്ക്ണോലുണ്ട് ഞാൻ പ്ലസ്ടു കയ്ഞ്ഞ് പ്ലസ്ടു കയ്ഞ്ഞ് പിന്നെ ഡി സി എ കമ്പ്യൂ
പ്ലസ്‌ടു ആഹ്
ആ ഞാൻ ഡിഗ്രിയൊന്നും പോയ്ട്ടില്ല ഡിഗ്രി എടുക്കണം ഡിസ്റ്റൻസ് ചെയ്യണം ഉം ആഹ് പ്ലസ്ടു കയ്ഞ് ഡി സി എ കയ്ഞ്ഞേരം മാര്യേജ് കയ്ഞ്ഞ് പിന്നെ അത് കയ്ഞ്ഞേരം ഡി സി എ എട്ത്തത് പിന്നെ മോളായപ്പൊപിന്നെ പൊറത്തെറങ്ങാനും കയ്യാത്തപ്പൊ ആഹ് അവ്ടണ്ട് നാട്ടിലാണ് ഉം ഉം ഇങ്ങളസ്ബൻഡ് നാട്ടിലെന്നെ?
ആഹ് ഇവിടെ നാട്ടിലന്നെ.
വക്കതോ
ആഹ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാന് പ്രേഗ്രന്റ ആയപ്പോ ഒരു അഞ്ചു മാസക്കെ ആയപ്പോ നിർത്തി. പി അത് ഓവർസിയർ ആയിട്ടായിരുന്നുേ അപ്പൊ സൈറ്റ് വർക്ക് ആയിരുന്നു. കൂടുതല്. ആഹ അതെ സൈറ്റ് വർക്ക്ക്കെ ആയതുകൊണ്ട് മറ്റേ ക്ക് വണ്ടിൽ പോക്കും വരവന്നും നടക്കില്ലല്ലോ? അത് കാരണം കൊണ്ട് അങ്ങനെ നിർത്തിയത് ഏ
കേക്കണല്ലേ ആ റേഞ്ചിന്റെ പ്രശ്ന
റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവുലോ ആആ ഫുഡ്ക്കെ രാത്രിക്കുള്ള ഫുഡൊക്കെ ആയോ?
ആഹ ഫുഡ് ഒന്നായിട്ട് വെക്കു അപ്പ അങ്ങനെ ഫുഡ് തന്നെ ചോറ് തന്നെയാണ്.
ആ ആഹ ചോറിനെ കഴിക്കല് ഇവിടെ അങ്ങനെ മറ്റേ കടി ഉണ്ടാക്കലൊന്നുംല്ല. പകല് രാത്രി രാവിലെ മാത്രം നല്ല ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. രാത്രി ഉച്ചക്ക്. ആഹ ഉച്ചയ്ക്കുള്ള ചോറ് വെക്കുമ്പോ ഉച്ചക്ക് രാത്രിക്കക്ക്ള്ളതൊക്കൊ കറിയൊക്കെ പാട് ഒരുമിച്ചാ വെക്കാ. പിന്നെ വേണെങ്കിൽ ചൂടാക്കും. അങ്ങനെ ആ പിന്നെ ഇല്ലെങ്കിൽ രാത്രി പിന്നീ എല്ലേ
ആ
ആ ഉണ്ട് ഇവിടെ ഞാന് ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണ്. എന്താണ് ഞാന് ഇപ്പൊ രണ്ടു ദിവസായി വന്നിട്ടുള്ളൂ. അപ്പൊ കുട്ടിയുടെ ചോറൂണ്. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തിട്ടൊന്നുംണ്ടായിരുന്നില്ല അപ്പൊ എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ വട്ട് വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ഒന്ന് പഠിച്ചിട്ട് അതൊ പഠിച്ചിട്ട് ഓക്കെ പോവാലോ അപ്പൊ അങ്ങനെ വീട്ടക്ക് വന്ന
ഫുഡ് ഒക്കെ കൈക്കല് തുടങ്ങിയോ ഇപ്പൊ.
ആഹ് ഇല്ല കൊറച്ചിച കൊടുക്കണണ്ട്. വല്യ കാര്യമായിട്ട് കഴിക്കലൊന്നുമില്ല. അവൻങ്ങനെ എന്താണ് തുപ കളിക്കലും. വണ്ടി വട്ടുകളികലാണ് കഴിക്കാൻ കൊടുക്കുമ്പോ ആ അപ്പൊ ഇടക്ക്. ആ അതെ ഇടക്ക് കഴിച്ച കഴിഞ്ഞാ ഒരു കൊറച്ച് കഴിച്ച കഴിഞ്ഞാൽ. നമ്മള് അവന്. പിന്നെ ഛർദ്ദിക്കും ചിലപ്പോ കൊടുത്തൊക്കെ വെറുതെ ആകും. അങ്ങനെ
എന്നാലും നമ്മള് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തോക്കണം.
അതെ അത് ശീലാക്കണ്ടേ ശീലായിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ? അതാ പ്രശ്നം. ഞാനിപ്പോ ഇപ്പൊ ഇവിടെ ലോണ്ടങ്ങനെ കൊടുത്ത് നമുക്കൊന്ന് ചെയ്യാൻ ഇപ്പൊ എന്തെങ്കിലും അതായത്. എന്തെങ്കും ബുദ്ധിമുട്ട് വന്നാ നമുക്ക് അറിയില്ലല്ലോ? അപ്പൊ അമ്മയ്ക്കൊക്കെ ആകുമ്പോ അവർക്ക് ശീല്ലാമുളത്താലേ അപ്പൊ ഛർദിക്കൊ അങ്ങനെന്ത അപ്പ ഞാൻ പെട്ടന്ന് ബേജാറാവും. അപ്പൊ അന്ന് ഒന്ന് പഠിച്ച് മതായിട്ട് പോവാന്ന് അങ്ങനെ വന്നത.
ഉം അവിടെ ഉ
ആ അവരുണ്ട് അവിടെ അച അമ്മയും ഒക്ക ഉണ്ട് അനിയനും ഒക്കെ ഉണ്ട്. അവിടെ മൂത്ത ആളുടെ ഭാര്യ ഞാന് അപ്പൊ അവടെ വീട്ടില് പറഞ്ഞ പോലെ കുട്ടി കുട്ടികളുടെ അവർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ഇല്ല ഇല്ല ഇവിടെ എന്താ വച്ചാ എന്റെ ചേച്ചിക്ക് രണ്ട് കു ചേച്ചീടെ ഉം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ആ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇപ്പം ഇവിടെ കാര്യമായിട്ട് അറിയും ഉം നമുക്ക് അവര് അവിടെ അവിടെ ആരിക്കും പക്ഷെ അറിയൂല്ല
ആ കുട്ടി മോന് എങ്ങനെ കൗല്യോ ക
ആ കമഴും കമഴ്ന്നിട്ട് നീന്താറൊന്നുമില്ല നീന്തണം ഒന്നുമില്ല കമിഴും കമിഴ്ന്ന് ഇങ്ങനെ കൊറച്ച് നേരം കളിക്കും അപ്പഴേക്കും കരയും എടുത്തിട്ട് നടക്കണം അതാണ് അവന് ഇഷ്ടം
ആ ശെരി എങ്ങനെ
അതെ അങ്ങനെയാണ് ഇന്നിപ്പോ ഒരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നേ അപ്പൊ അതിന് പോയിട്ട് ഈ പറഞ്ഞപോലെ ഇവനെ കൊണ്ടു പോവാതെ പോകാനും പറ്റില്ലാല്ലോ കൊ കൊറേ നേരം വിട്ട് നിക്കണ്ടേ അപ്പൊ കൊണ്ടുപോവാതെ പോവാനും പറ്റില്ല ആ അടുത്തില്ലേ ദൂരെയായിരുന്നു പാലക്കാടായിരുന്നു
ഏ
ആ അപ്പൊ അവിടെ പോയിട്ട് എക്സാമൊക്കെ കുട്ടിയുള്ളത് കാരണം കൊണ്ട് നമുക്ക് ഇവനെ പിടിച്ചു നിൽക്കാൻ ഒരാള് വേ ണമല്ലോ അച്ചനും അമ്മി എല്ലാരും കൂടെയാ പോയെ
മ് അപ്പം എങ്ങനെ ഉണ്ടായി എക്സാം ഒക്കെ
എക്സാം വലിയ കുഴപ്പം വലിയ കുഴപ്പം ഇല്ലാന്ന് പറഞ്ഞാ അത് എന്താ ഈ ആ എക്സാമായിരുന് ആ നു അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ലെവലിലുള്ള എക്സാം ആയിരുന്നു ഓവർ സി അതിന്റെ ഇതിലൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ക്വാസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫ് ആയിരുന്നു പിന്നെ ഞാന് സ്ഥിരായിട്ട് ഇരുന്ന് പടുത്തം ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എക്സാമിനെ കുറ്റം പറയാനും പറ്റില്ല എന്നെ തന്നെ കുറ്റം പറയണം നമ്മള് ആ അതെ നമുക്ക് കൊറെ ഇങ്ങനെ അതിനന്നെ ഇരു ന്ന് അതൊക്കെ അതന്നെ പഠിച്ച് ആഹ് അതിലിക്ക് ആയിട്ട് ഫുൾ ആയിട്ട് ഇരിക്കാണെങ്കിൽ നമുക്ക് ക്വാസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവും അതിനൊന്നും കുഴപ്പം വരില്ല പഷ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ എപ്പോഴെങ്കിലൊക്കെ എക്സാം വരുമ്പോൾ മാത്രം നോക്കിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പാട് കൺഫ്യൂഷൻ ആയിട്ട് ഒന്നും കിട്ടൂല്ല എഴുതാനും കിട്ടില്ല പഠിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു
ആ ആ അത് ഒന്നാമത് മോന്റെത് മോ ഉം ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പം അങ്ങനൊക്കെ പിന്നെ ഈ ലൈനാ
അതെ അതെ അതെ ഞാനും പിന്നെയും പഠിക്കുന്നത് ഇവിടെ എന്റെ വീട്ടില് വരുമ്പോഴാണ് കാരണം അപ്പൊ അമ്മ നോക്കുവല്ലോ കുട്ടിയെ നോക്കുവല്ലോ അപ്പൊ നമുക്ക് കൊറച്ച് നേരമെങ്കിലും ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാനുള്ള ടൈമ് ഒക്കെ കിട്ടും അല്ലാണ്ടൊക്കെ അപ്പൊ അവിടേക്കായി പോണ സമയത്ത് അങ്ങനെ ടൈമ് പോകും വെറുതെ ഇവനെ നോക്കിയിരിക്കലന്നെ ഇണ്ടാവുള്ളു പണി പടുത്തമൊന്നും നടക്കില്ല
ആ ആ മ് കൊറേ കഴിയുമ്പത്തേക്ക് ആ ആ ആ മ്
ആ ആ അതെ ആയിക്കോട്ടെ
ആ ആ
ശരി
മ്